ലോ
സുഖാണോ?
എടാ സുഖം നിനക്കോ?
സുഖം മഴയുണ്ടോ?
മഴയിണ്ട് നല്ല മഴ രാവിലെ മുതല്
ആഹ് ഇവിടെ മഴയില്ല മക്കളെല്ല സ്കൂള് പോയി
ആഹ് ഇവിടെ സ്കൂളൊക്കെ ലീവ് കൊടുത്തു
ആഹ് പിള്ളേരെല്ലാ ആടെ ഇണ്ടാവുംല്ലേ
എല്ലാരുംണ്ട് ഇന്ന് പിന്നെ ഫുഡ് കഴിച്ചോ? സ്‌പെഷ്യലായിട്ട് ഞാന് നെയച്ചോറ്ണ്ടാക്കി.
കറി
ക്ക് ചിക്കൻ പിന്നെ ഉച്ചകേക്ക്‌ള്ള ഫുഡ്ങ്ങനെ ണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ പണികളൊ
നെയ്ച്ചോറപ്പോ ഉച്ചക്കല്ല എന്റെ പണിയെല്ല തീർന്ന്ങ്ങനെ ഇരിക്ക്‌ന്ന്ണ്ട്.
കറണ്ട് ഇല്ലാത്തോണ്ടേ രാവിലെ തന്നെ നെയ്ച്ചോറ്ണ്ടാക്കി അരിയൊന്നു അരക്കാൻ പറ്റീട്ടില്ല
ആഹ് മക്കൾ എത്രേല പഠിക്ക്‌ന്നേ?
ഒരാള് എട്ടാംക്ലാസ്സ്‌
ഒരാളോ?
ഒരാൾ ഏഴ്ല്
ആഹ്
നിൻ്റെത്
എന്റെ ഒരാള് എൽ കെ ജി ഒരാള് ഒന്നാം ക്ലാസ്സിൽ
ഹസ്ബൻഡ് എന്തെയ്യ്ന്ന്?
ഹസ്ബൻഡ് കോടതിയില് വർക്കെയ്യുന്നു.
ആ പിന്നെ അവിടെ മഴ പെയ്തിട്ടേ ഇല്ലേ
മഴ മക്കളെ പോന്നുമ്പില് അങ്ങനെ പെയ ഇല്ല പക്ഷെ മഴ മര മഴ പിടിച്ചൊരു ക്ലൈമറ്റ് ഇല്ലേ
ഉം ഉം മ് ഇവിടെ രണ്ട് മൂന്ന് ദിവസായിട്ട് ഏ മഴ തോർന്നിട്ടേ ഇല്ല മഴ കണ്ടിന്യൂസായിട്ട് ഇങ്ങനെ പോെയ്തോണ്ടിരിക്ക
ഉച്ചക്ക്എന്താ
ചക്ക് ചോ ചോറ് മീൻകറി എന്തെങ്കിലും പച്ചക്കറി ണ്ടാക്കണം ആയില്ലല്ലോ ട്ടോ മാമു സ് കുറച്ച രാവിലെ വെച്ച തര എതെങ്കി എടുക്കും അത് രാത്രിൽ ഉണ്ടാക്കിയ അപ്പ അങ്ങനെ ബാക്കി വന്നത് രാവിലെയും കൂടി അഡ്ജസ്റ്റ് ആക്കും ഉം മ്മ്
വേറെന്താ
പിന്നെ എന്തെങ്കിലും ചെയ്യുന്നു ഇല്ലല്ലോ വീട്ട തന്നെ
ഞാന് പി എസ് സി പഠിക്കുന്നുണ്ട് ഓൺലൈൻ ആയിട്ട്
ഉം ഉം ഓൺലൈൻയിട്ട് പഠിക്കുന്നു ഇല്ല ഇപ്പൊന്നും ചെയ്യുന്നില്ല
ആ
പണികളൊക്കെ തീർത്തിട്ട ഇങ്ങനെ വെറുതെ ഇരിക്കില്ല വായന ഉണ്ടാ
ആ ക്ലാസ്സ് ക്ലാസ് ഇപ്പൊ പുതിയ ഒരു ഇന് പുതിയ ക്ലാസ് തുടങ്ങണ അത്ര എട്ടാംതിയതി മുതലാ തുടങ്ങന്ന് അപ്പൊ ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഇതാവല്ലോ അതുകൊണ്ട് ഇനി വെയിറ്റ് ആക്കുന്നു
അപ്പൊ ഇതെത്ര മാസം
എക്സാാം വരെ എക്സാാം വിളി -
ആ അത്ര പേരെ എങ്ങനാ ക്ലാസ്സ് കട്ടൊണ്ടിരിക്കും
ക്ലാസ് ആ ക്ലാസ് ഇപ്പൊ കൊറെ സമയങ്ങൾക്ക് വരുവല്ലോ ഇപ്പൊ ഞാന്
കുറി ഉണ്ടാവും എല്ല യുഅയിട്ടുള്ള ക്ലാസല്ല അല്ലാണ്ട്
അ അല ലൈവയിട്ട് തന്നെ പക്ഷെ ക്ലാസ്സ് തുടങ്ങിയാലേ എത്രയാാണ്ന്ന് പറയാൻ പറ്റും ചിലപ്പോൾ ഒരു ദിവസം രണ്ടെണ്ണം മൂന്നെണ്ണം അങ്ങനെ ആയിരിക്കും അത് നമുക്ക് ലൈവ്യിട്ടും കേക്കാം റെക്കോർഡ ആായിട്ടും കേക്ക
ആ ഉം ഉം ഇത അതിന്റെ കീയിൽ ള്ള ക്ലാസ ഓൺലൈൻ ക്ലാസ്
അത് ഒരു ത്രികോർണർട്ടിലെ ആപ്പാ
മ്മ്ഹ്ഹ്
ചേർന്നിട്ടാ ചേരണത്ര
ആ ബി എസ് സി എക്സാം എഴുതിയ തിന് മുന്നേ
ആ കൊറെ എഴുതിട്ടുണ്ട് ലിസ്റ്റ് ലിസ്റ്റിലുണ്ടാവും പക്ഷെ കിട്ടലില്ല ഇത് കൊറച്ചും കൂടെ നോക്കിയോക്കാ
പഠിച്ചിട്ടന്നെ എഴതി നോക്ക
ആ പഠിച്ചിട്ടന്നായിന്ന
ഉം
എ നിനക്ക് ന്താ ഹോബി
ഞാൻ വായിക്കും എന്ന്ണ്ട് പാട്ട് കേൾക്കും വായിക്കും ഫോണിൽ തന്നെ നോവല് വായിച്ചിരിക്കും പുസ്തകങ്ങളായിട്ടും വായിക്കും ഇങ്ങനെ വായിക്കും
മട്ടം
ഇപ്പല്ലാം പുതിയ പുതിയ ആൾക്കാരുടെ നോവലല്ലേ വായിക്കാൻ ഇഷ്ടം നമ്മളെ മറ്റേ അഗൽ പിി ധർമ്മജനല്ലം പോലത്തെ പഴയ നോവലൊന്നും നയിക്കുന്നില്ലാലോ ആരും അങ്ങനെ നല്ല നല്ല എന്താ പറയാ ഹൊറർ നോവലും അങ്ങനെയുള്ള നോവലുകൾ കൂടുതല് വായിക്കും നീ വായിക്കലണ്ടോ നോവല് വായിക്കലണ്ടോ
ഞാൻ ഫോണില് ഷോർട്ട് ഷോർട്ടായിട്ട് ചെറുകഥകളെല്ലാം ഉണ്ടാവൂ ല്ലെ അങ്ങനെ വായിക്കും
ഉം ഞാൻ വായിക്കുന്നുണ്ടെങ്കി നല്ല നൂറ്റി അമ്പത് ഇരുന്നൂറ് പാർട്ടല്ലേ നോവൽ എടുത്തിട്ടേ വായിക്കും
ആഹ് ല്ല എനക്ക് ക്ലാസ്സുംണ്ടാവല്ലോ അപ്പൊ അത് അതും ഇതാക്കണം മക്കൾ പോയി എല്ലാം ഇതാക്കി- കൈഞ്ഞാലല്ലെ ക്ലാസും കാണൻ കഴിയും
ആഹ്
ഇക്ക വന്നാൽ അപ്പ അതെല്ലാം പെൻ്റിംഗ് ആക്കും
വായിച്ച് കഴിഞ്ഞാന്നെ നമുക്കത് ഉം നിർത്താനും തോന്നൂലാലോ പിന്നെ എല്ല പണിയും
ആഹ് അപ്പൊ പിന്നെ ഇപ്പ എല്ലാ പണിയും ആയി ഇനി വൈകുന്നേരം മക്ക പക്കം വരുമ്പോേക്കുള്ളല്ലോ നോക്കണ്ടോ അലക്കൽ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഏ
ഫുള്ള് ഫ്രീ ആയില്ലേന്ന്
ആഹ് ഇപ്പ എല്ലാം ഫ്രീ ആയി പിന്നെ എന്താ പറയാ ഇനിപ്പോ ഉച്ചക്ക് ഹസ്ബൻഡ് ഫുഡ് കഴിക്കാൻ വരും
ഉം
അല്ല ഏയ് അവലെ ഉച്ചക്കത്തൊക്കെല്ലായി മക്കൾക്ക് ഫുഡ് കൊണ്ടോണല്ലോ രാവിലത്തെയും കൊണ്ടോണം ഉച്ച കത്തിും കൊണ്ടോണം അതൊണ്ട് രാവിലെ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കി അപ്പ രാവിലെ് രാവിലെ ഫുഡ്ന് ചപ്പാത്തി മാജിക്കറിയും കൊടുത്തു ഉച്ചക്കത്തേന് ചോറും സോയാബീൻ കറിയും പിന്നെ പയറ് വറവും ആക്കി
ഉം
ആഹ്
അതുകൊണ്ട് ഫുഡ് രാവിലെ ആവൂല്ലേ ഉച്ചകത്തി രാവിലത്തെെതും
ആ ഇനി രാത്രി ത്തെ അല്ലെ വേണ്ടോ
എത്ര മണിക്കാ പോവാ മക്കള്
മ മക്കള് എട്ടേ ഇരുവേനു പോവും
ആഹ് ഉം വൈകുന്നേരം വരാൻ കൊറെ ലേറ്റ് ആവോ
വൈകുന്നേരം നാല് മണിക്ക് നാല് അഞ്ചാവുമ്പേ ക്ക് ഇവിടെ ത്തും
അവര് വരുമ്പോഴേക്കും എന്തേലും ഫുഡ് ഉണ്ടാക്കി വെക്കേണ്ടി വരൂല്ലേ
ആഹ് അവർക്ക് വൈകുന്നേരം പാലോ അങ്ങനെ എന്തെങ്കും ബ്രെഡ് വട്ടിയതൊന്ന വേണം വേഷംന്ന് വരല്ലേ
അതെ ഫുഡിൽ എങ്ങനെ നീ സ്പെഷ്യൽ ആ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എല്ലാ ഫുഡ് ഉണ്ടാകോ
ആ എല്ല ഉണ്ടാക്കും എൻ്റെ മക്കൾക്ക് മന്തി ഏറ്റവും ഇഷ്ടം
ആഹ്
ഉം നാളെയാ മറ്റോ ന്നാക്കണം ഇനി സ് മഴയാണെങ്കി ലീവ് ആണെങ്കെ അങ്ങനെ ആക്കാ രാവിലെന്നെ പോകുമ്പോേക്കെ ആവൂ നടക്കോന്ന് അറീല അവര് മുമ്പേക്കെന്നെ ആക്കല്ന്ന് വെച്ചാ ഏഴ് ഇരുവയ്ന് അവരെ വിളിക്കണം റെ ആഹ് രാ രാത്രി അങ്ങനെ ഞാൻ അങ്ങനെ ആക്കുമ്പോ ഉച്ചക്കും രാത്രിത്തേക്കും കൂടി ആക്കാം പിന്നെ പണിയില്ലല്ലോ
ആഹ്
രാത്രിയാക്കെ പിറ്റേന്നത് ചെലപ്പോ ഇവര് കൈ കൊണ്ടോ ഒരു മടിയായിരിക്കും. സ്കൂൾ ഇല്ലാത്തവരാമ്പോ നല്ലത് അപ്പൊ പിന്നെ പ്രശ് നയില്ല സമയട്ത്ത് ആക്കാല്ലോ.
ഉം അപ്പ എല്ലാ ഫുഡ് ഉണ്ടാക്കും
ആഹ് ഫുഡ് ഒരാ ആട് കറിയോ അങ്ങത്തൊന്നും ഉണ്ടാക്കൂല അങ്ങനത്തൊന്നും ഇഷ്ടല്ല. ഞാൻ കഴി ക്കില്ല
അത്‌ ഇവ്ടിം ഇഷ്ടല്ല.
ആ അത്‌ ഞാൻ ഇണ്ടാക്കീട്ടും ഇല്ല
ഉം അതിന്റെ ഒരു സ്മെല് നമ്മക്ക് പിടി ക്ക്യാത്ത പോൽത്തെല്ലേ അയിൻ്റെ നീ
ആഹ് എന്റെ ഭർത്താവിന് ഇഷ്ടാണ് പക്ഷെ അനക്ക് ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ ഇതാക്കല്ലാരും മണവും
ഉം ഭയങ്കരം എന്തോ ഒരു മണം വരുന്നു അതിന്റകത്ത് ന്ന് അതാ തീരെ നമുക്കൊരു പിടിക്കാത്തത്. ചെല സ്ഥലത്ത്ന്ന് നമ്മള് കൈ ക്കുമോ നമക്ക് മനസ് മനസ്സിലാവു വാണ്ടല്ലോ ഞാൻ കഴിച്ചിട്ട്ണ്ട് മറ്റേത് ബീഫിന്റെതാണന്ന് വിചാരിച്ച് പക്ഷേന് അന്നേരം സ്മെല്ലില്ല പക്ഷെ നമ്മളെ വീട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യുമ്പോ ഭയങ്കര സ്മെല്ലും നമുക്ക് എങ്ങനെ അത് അടുപ്പിക്കാൻ പോലും പറ്റുന്നില്ല
ആഹ്
ഉം ഉം
കുട്ടികൾക്കെല്ലാം നല്ലതോലു പക്ഷെ അമ്മക്ക ആക്കി കൊടുക്കാൻ കയ്യാത്തോണ്ട് ആഹ്
പോലത്തന്നെ നൽ
നിക്ക് റേഞ്ചില്ല അവ തേ മഴയായോണ്ടാ റേഞ്ചില്ലേന്ന് ആഹ്
ക്ക് മനസ്സിലാവുന്നില്ലേ
ആഹ് ഇപ്പ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് അത് പെട്ടെന്നന്തോ മഴയാണ്ടായിരിക്കും പെട്ടന്നെന്തോ ക്ലി ഇതില്ലാതെ പോയി വ്യക്തത ഇല്ലാതെ പോയി.
ആ മ മഴ ഇപ്പൊ കൊറച്ച് കൊറഞ്ഞിട്ട്ണ്ട് മഴ തുണിയൊന്നും ഒണങ്ങുന്ന് പോലും ഇല്ലടി എന്തൊരു കഷ്ടപ്പാടാന്ന് അറിയോ
ഞാനിപ്പോ ഇതാ അലക്കി യൂനിഫോം എല്ലാം അലക്കി കുട്ട്യോളെ, ഇപ്പൊ ഉള്ളിൽ ഇട്ടിട്ടാണ് ഫാൻ ഇടാൻ കഴയില്ലല്ലോ വയങ്കര തണുക്കുന്നോണ്ട് അവിടെ ഇട്ട് വെച്ചിട്ട്ണ്ട്.
അതാന്ന് യൂണിഫോമിന്റെ ഏ ഷർട്ട് വല്ല്യ പ്രശ്നൂല്ല പക്ഷെ പാന്റ് ഒണങ്ങി കിട്ടാൻ ന ല്ല പണിയല്ലേ
അതന്നെ മറ്റേ വാഷിംഗ്‌ മെഷീനിൽ അലക്കി ഒണക്കി വെച്ച് ആ വിരിച്ചുവിട്ട് ആഹ്.
ചെറ്യേരു വെയിൽ ഉദിച്ചിട്ടുണ്ടെങ്കി ന്നെ ഒണങ്ങും പക്ഷെ ഇത്‌ വരെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നതു കൊണ്ട് ഒണങ്ങാൻ കൊറച്ച് പാട്ണ്ട്
ആ ഇന്ന് സ്കൂളില്ലാത്തോണ്ട് പിന്നെ പ്രശ്നൂല്ലല്ലോ.
ഇന്നില്ല ഉം ഉ ഇനി എന്താ ചെയ്യ കിടന്ന് ഉറങ്ങോ പകല്
ഇല്ലല്ല ഉറങ്ങൊന്നല്ല വേറെന്തെങ്കിലും ഇങ്ങനെ വീട്ടിലെല്ലാം വിളിച്ച് സംസാരിച്ച് കൂട്ടാരെല്ലാം വിളിിച്ച്ച് അങ്ങനല്ല ഉറങ്ങുന്ന സ്വഭാവില്ല
ഉം
എന്നാ പിന്നെ വിളിക്ക